ഹലോ. ഹലോ കട്ടാകല്ലട്ടാ. ആഹ് പിന്നെ ആഹ് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്.
കേക്ക്ണ്ണ്ടാ
ആഹ് പിന്നെന്തെ ആണ്ട് കേക്ക്ന്ന്ണ്ട്, ക ട്ടാക്കണ്ട കേൾന്ന് പർഞ്ഞോ.
ഉം
ആഹ്.
ആഹ് എന്താ പരിപാടി.
ആഹ് അങ്ങനെ പോണ് ചോറ്ന്ന് വിശ്രമത്തിലാണ്.
അപിട്ടൊ.
ആഹാ പിന്നെന്താ മക്കളൊക്കൊവ്ടെ അയ്ശെരി മക്കളൊക്കോടെ?
ഏഹ്. ഉച്ചക്ക്‌ ഉറങ്ങോ
ചെൽപ്പൊങ്ങനെ കെട്ക്കും.
ഉച്ചക്കൊർങ്ങല്ണ്ടോ
ആഹ് ചെലപ്പളൊക്കെ ചെലെ ടൈമില്
ഉണ്ട് വടെ
ഏ റേഞ്ചിന്റെ ഇഷ്യൂ ആണ് നമ്മുക്ക് വെക്കണ്ട സംസാരിചേതായാലും സം എന്നാ ആയിക്കോട്ടെ പിന്നെ രാം പിന്നെ എന്ത് മഴ ഉണ്ടാവിടെ
പിന്നെന്തൊക്കെ ഏതാ
അവിടെ മഴ ഉണ്ടോ
ഉ ഉ മഴപ്പൊന്ന് പെയ്തി തോർന്നള്ളൂ ഒന്ന് പെയ്ത് തോർന്നേള്ളൂ
അയ് ശരിഅയ് ശരി വൈകുന്നേരം ചായക്കടീന്റെ തിരക്കിലായോ പണി ആയോ
ഹലോ
ആ വൈകുന്നേരതത്തെ ചാ എപ്പൾ
ഏയ് വൈകുന്നേരതെക്ക് ചായന്റെ തുടെങ്ങിട്ടില്ല ഉച്ചക്കത്തെ കഴിഞ്ഞിട്ട്ന്ന് ഇറങ്ങിട്ടുള്ളൂ ഇനി കുറച്ച് റസ്റ്റാ
കേൾക്കണില്ല ആയി പിന്നെന്തെ
അ മക്കളോ
മക്കളെ ഒരു ഒരാളത് ഉറങ്ങണ് ഒരാളത് ഫോണിമ്മൽ വടെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അന്റെ മക്കളോ
എന്താന്ന് മക്കള്താ ഒക്കെ ഇവിടെണ്ട് ഇന്ന് ഇപ്പോന്താ സൺഡേ ആയിട്ട് സ്പെഷ്യൽ
ചിക്കൻ കറിയും ചോറുണ്ട് അതാ ഇപ്പൊ മിനിഞ്ഞാന്ന് നോമ്പായതോണ്ട് സ്പെഷ്യലുണ്ടാക്കി അപ്പ പിന്നെ അല്ലാതെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല നിനക്കോ
ആഹ് സ്പെഷല് ഒന്നും ഇല്ലമീന അതും സ്പെഷല് തന്നെയല്ലേ ലേ
ആഹ് ആഹ് എന്നകൂട്ടല്ലാത്തേനും നല്ലത് പൊയ്മീൻ ഉണ്ടല്ലോ ആഹ്
ഏഹ് ആഹ്
കുട്ടികൾക്ക് ഏതായാലും ഇറച്ചും ചിക്കനും ഇ കാണാഞ്ഞാല് ശ്വസ്ഥത ഉണ്ടാവൂല മീൻ എത്ര കൊടു
ആഹ് മീൻ എത്ര കൊടുത്താലും പറ്റില്ല ചിക്കന്റെ ഒരു പീസ് അവിടെ ഉണ്ടെങ്കി റാഹത്താ
നല്ല റാഹത്താണ് ആ മുഖംന്നൊരു തെളിയുണ്ടാവും
ആഹ് മുഖം തെളിയും
പിന്നെ ആ പിന്നെപ്പോ വീട്ടില് പോയിനോ
സൗഹര്യം ചെയ്യും ആഹ് പോയിനു
തന്നതൊക്കെ കഴിഞ്ഞോ ജോലികളൊക്കെ
ക്ക്യാൻ വിളിച്ചാല് വെരും ശരിയാ ഏഹ് ഇനി ഇങ്ങനെ എന്താ പറയാ പറഞ്ഞമാരി വൈകുന്നേരെന്താ ചായക്കെന്താന്ന്ങ്ങനെ ആലോയ്ച്ച് കെട് അഹ് കഴിഞ്ഞ് രാത്രിക്കെത്തെ പണില്ലേ ഓഹ് നമുക്ക് ഫ്രീ ഇല്ലല്ലോ ഇരുപത്ത്നാലണിക്കൂറും പണിയല്ലേ ആഹ്
ഇരുവതിന്നാലും
ഒറങ്ങാന്ളൊക്കെ ടൈമുണ്ട് ആഹ് അല്ലാത്ത സ ആഹ് ആഹ് ഫ്രീയിണ്ട് അതന്നെ പിന്നെ
ഏഹ് ഉം എന്താ വൈ
പിന്നെന്താണ് വൈന്നാറ് ആണേ മമ്പേറ് വെള്ളത്തിട്ട്ക്ക്ണ് അപ്പം അതങ്ങനെ ഇണ്ടാക്കട്ടെ നീക്കട്ടെ കെട്ക്കാ മമ്പേറ് രാഗിയിട്ട് കാണ്ട് മമ്പയറ് രാഗിയിട്ട് കാണ്ട് ഇണ്ടാക്കൂലേ
വൻപയർ രാഗിയിട്ട്ണ്ട് എങ്ങനെ ഇണ്ടാക്കാ
ആഹ് മമ്പേർ വേയിച്ചിട്ട് അയില് രാഗി കല്ക്കി പാറ്ന്ന് തേങ്ങാ ശർ ശർക്കര വെള്ളം ഒഴിക്ക്യാ ഏലക്കാ പൊടിച്ചെ ഇടാ ഒര് ഗ്രേവി പോലാവും ഓഹ് രസണ്ടാവും
ആഹ്
ഒരു കൊഴപ്പല്ല ആഹ് മക്കൾക്ക് വല്ല്യ ഇഷ്ടല്ല മധുരൊന്നും പക്ഷേ എന്നാല്
വൻമ്പയർ വെ ഏഹ് മമ്പയർ വെര്കണല്ലേ
മമ്പയർ വെള്ളത്തിൽ ആഹ് മമ്പയർ വെള്ളത്തിലിട്ടെച്ചാല് വേം വേവും ചെയ്യും
ഇതയില്ക്ക് ഞമ്മള് രാഗി കുറുക്കീട്ട് അയില്ക്ക് ഈ മമ്പയർ കൊട്ടെ
പിന്നെ ഉപ്പ് ആഹ് ആഹ് കൊട്ടാ ഇന്ന്ട്ട് പിന്നെ കൊറച്ച് തേങ്ങ ചെരണ്ടി ഇടാ കൊറച്ച് ച ശർക്കര വെള്ളം ഒഴിക്കാ കൊറച്ച് ഏലക്കപ്പൊടി ഇടാ ഒക്കെ തന്നെ തെളക്കരുത് കുറുമ വാടു കട്ടി പോലായി ആഹ് അടിപൊളിയാ നമ്മക്ക്ഷ്ട കുട്ട്യക്ക് വെല്ലാ താല്പര്യല്ല എന്നാലും മാണ്ടില്ല്യാ പയറല്ലെ ഓലെ പ വയറില് എത്തിക്കോട്ടെച്ചിട്ട് ഇണ്ടാക്ക്ന്നാണ് ചെലപ്പം തി ന്നും കൊറച്ചെ തിന്നോള്ളു രസാണ് ഇനിക്കി ഇഷ്ടാ
സംഭവം അല്ലേല്ലേ
പായസ അല്ല ഒരു കട്ടി പോലെ വെള്ള തോട്ക്കല്ലാ ഒര് കട്ടി പോല ഇങ്ങനെ നമുക്ക് സ്പൂണോണ്ട് കോരി തിന്നാം പാകത്തിന് ഇതിപ്പം മറ്റേ ഇതൊക്കെ ഇണ്ടാക്കൂലെ ഗോതമ്പയിറ്റൊക്കെ ഇണ്ടാക്കൂലെ
ആഹ് അങ്ങനെ അങ്ങനെ അയില് മധുരം കൂട്ടുണൂന്ന് ഉം
പിന്നെ അങ്ങനെ വെള്ളത്ത് ഇട്ട്ക്ക്ണ് നീക്കട്ടെന്ന് വിയാരിച്ച് ഇങ്ങനെ കെട്ക്കാണ്
അറ്റ്ലിസ്റ്റ് നോ ഉം
പിന്നെ എന്ത് മക്കക്ക് രാത്രി മദ്രസ്ണ്ടോ
ഇതന്നെ കഥ കഴിഞ്ഞു
ന്നാ ആഹ് ആഹ് ഇഞ്ഞ് ഉം നാളെ നാളെ സ്കൂളും മദ്രസൊക്കെ ഇണ്ടല്ലോല്ലേ ടൈംടേബിള് തൊടങ്ങാനായി ഞമ്മളെ രണ്ടീസഞ്ഞ് ആഹ് എട്ടണിക്ക് ആഹ്
അയിന്റെ കൂടെപ്പഞ്ഞ് കൊറേ സംഭവങ്ങളൊ ഇണ്ടല്ലോ കഥാപാത്രം സ്കൂള്ക്കേ സ്കൂളുക്കിള്ള സംഭവങ്ങൾ വേറെ ഭാഷ ഷീറിന്റെ കഥാപാത്രം
ആഹ് എഴുതാനും മറ്റേത് മർച്ചത് നമ്മള് ഉമ്മാർക്കാ പണി കുട്ടിയളേക്കാട്ടും പണി
ആഹ് അതന്നെ പറഞ്ഞേ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണെങ്കില് ഇത്ക്കാവും
ആര്
വീട്ടിലാ വീട്ടി ഞാനും ഹസ്ബൻ്റും
മക്കള് മാത്രംള്ളേക്കൂല ആക്കെ ആ അത് ശരി ആവിശ്യാ പിന്നെന്താ ഈ കാലാവസ്ഥന്റെ അസു എനിക്ക് രണ്ടുട്ടിയള്
ആ ഓക്കേ
ആ അൻക്കോ അനക്ക് എത്രക്കുട്ടിക്കളാ
നാലാള് നാല് നാല്
നാലാള് അത് ശരി പിന്നെന്താ
പിന്നെ എന്താ എന്താ ചെയ്യണ ഹൗസ് വൈഫ്ന്നെ വർക്ക് എന്തേലും ഉണ്ടോ
സേഷ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വർക്ക ഒക്കെ ഇങ്ങനെ നോക്കിണ്ടായിന്നു പിന്ന ഓൺലൈനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്
ആഹ് അതേത് ഇതിലാ
ഉം അതൊരു ഏഹ് എന്താ പറ എന്താ പറയാ ഓൺലൈൻ ട്വൂറ്റൊർ ഇതാണ് കമ്പനിയാണ് അപ്പൊ അയില് ചേർന്നിട്ട് ഇങ്ങനെ അല്ലാ സ്കൂള് സ്കൂള് അഞ്ചു ആറ് ഏഴ്ന്നുള്ള മക്കളൊക്കെ ഏഴു വരെയുള്ള മ
പിന്നെന്തേ
മക്കള് ഉറങ്ങുവാല്ലല്ലേ ഫോണ് മ്മേലാര്ക്കും
ഇല്ല ഇല്ല ഫോണൊന്നും കൊടു കൊടുത്തിട്ടില്ല ഫോണൊക്കെ ലിമിറ്റിന് കൊടുത്തിട്ട് അപ്പ തന്നെ വാങ്ങും
ഉം അതന്നെ നല്ലത് അല്ലേ അഡിക്റ്റ് ആയി പോകും
റ്റായി പോകും
ഉം
സ്വഭാവത്തിനൊക്കെ മാറ്റം വരും
ആഹ് അതക്കെ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ കൊടുത്ത സ്വഭാവം അല്ലേ കാരം ആഹ് മറ്റേ പണ്ടത്തെ കളികളൊന്നും ഇല്ലല്ലോപ്പൊ മക്കൾക്ക് മക്കൾക്ക് വെറും ഫോണ് ആ ഒരു ആ ലോ
അനാ ആഹ് അതന്നെ അപ്പ്റത്ത് ഇപ്പത്തേക്ക് ഒന്നും പോണില്ലല്ലേ മ റ്റേത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത്ച്ച് കഴിഞ്ഞാ പ്പ്റത്തേക്കൊക്കെ പോയി എപ്പളേലും വിശക്കുമ്പോ വരും എന്തേലും തീന്നു ആഹ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊക്കെ അവനാന്റെ ഒരു പേരന്റെ ഉള്ളിൽ നിന്ന് അനങ്ങാത്തൊരു അതാണ്അപ്പൊ കുട്ടികൾക്ക് പോറ പോലെ കുഴപ്പവും കാര്യല്ല
കാര്യല്ല. അപ്പ പിന്നെ എന്തെങ്കിലും ഓൽക്കൊരു സമയം പോവണ്ടേ. ഇപ്പോ വിശ്വസിച്ച് എവ്ട്ക്കും വിടാൻ പറ്റൂല്ല മക്കളെ പണ്ടത്തെമായിരി എവ്ട്ക്കും വിടാനും പറ്റൂല്ല വിശ്വസ് ച്ചിട്ട്.
അതന്നെ പറഞ്ഞെ വിശ്വിച്ചിട്ട് വിടാനും പേടിയാണ്.
റ്റൂല ആഹ് പണ്ട് പെങ്കുട്ട്യാളിം പറ്റൂല. ഞമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് എത്രമാര് ഓരോരോ ളെ പാർക്കാനും ഇതൊ പോയിക്കണല്ലെ എളാപ്പാട്ക്കായും മൂത്താ ക്കായാലും ഇപ്പോ എവിടിം മക്കളെ നമ്മുക്ക് വിശ്വസിച് നമ്മളെര്ത്ത് നിർത്താന്നല്ലാതെ, വേറൊട്
ന്തെച്ചെങ്കിലേ, അയ്ലോ ഞാനൊക്കെ കാരണം ചെറുപ്പത്തില് അയലോക്കത്ത് കൂടൊക്കെ നിന്നീന്.
ആഹ് അല്ലല്ലപ്പൊ അന്ന് നമക്ക് ആരും ഒന്നും ഒന്നും
അങ്ങനത്തൊരു ഇതല്ലേനി സ്നേഹബന്ധം മാത്രൊള്ളേനി. ഇപ്പ അങ്ങനല്ല.
ഉം. അതന്നെ പർഞത് ഇപ്പ അങ്ങനെ
ആഹ്
അത്ത ഞണ്ട പച്ച
അഹ് ശരി. എത്രെ ആണു രണ്ടാ ആൺകുട്ട്യേളാ നാലും?
മൂന്ന് മൂന്നാണും ഒരു പെണ്ണും.
ഒരു പെണ്ണും, അഹ്ശരി.
ഉം. ആഹ് പെൺകുട്ടി ചെർതാ.
ആഹ്. അഹ് ശരി.
ഇങ്ങക്കെന്തുട്ട്യാ, ആണും പെണ്ണോ?
അല്ല ഇൻക്ക് രണ്ടു പെൺകുട്ട്യേള്.
ആഹ്.
ആഹ്.
വല്ത് എത്രീലാ?
വൽത് പ്ലസ് റ്റു. ഉം. ചെറുത് ഏഴില്.
ആഹ്. ഹസ്ബൻഡില്ലേ അവ്ടെ?
ആഹ് ഹസ്ബൻറ് ഇപ്പവിടണ്ട്.
ഉം.
ഉം. പിന്നെന്താ? വീട്ടിലെല്ലാരുംണ്ടോ? ഇമ്മ ഇമ്മ ഇമ്മക്കൊണ്ടോ, ഇമ്മിം ഇപ്പ്യൊക്കെണ്ടോ?
ആർക്ക് ഇൻക്കോ?
ആഹ്.
ആഹ് ഇമ്മണ്ട് ഇപ്പല്ല.
ഏഹ്. ഇപ്പല്ലാ അഹ്ശരി. പിന്നെന്ത്,
ഉം ന്നാ ആയിക്കോട്ടെന്നാ പിന്നെ വിളിക്കന്നാ. ആഹ് ആയിക്കോട്ടെ.
ആയിക്കോട്ടെന്നാ ശരി.
കട്ടാവണില്ലല്ലോ